ആം
ഹലോ
ഹലോ കേൾക്കണില്ലേ
ആ കേൾക്കിണ്ട് കേൾക്കിണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം
സുഖം എന്താ പാട് ആഹ് നാട്ടില് മഴൊക്കെണ്ട് ഇപ്പൊ കുറച്ച് മുമ്പൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴയ ചോരുന്നു
ആ ഇവിടെ മഴയില്ല
ഇതുവരെ മഴേന്നു ഇതുവരെ മഴയുണ്ടായിന് ഫുഡൊക്കെ കഴിച്ചു കൈച് ഇപ്പോ കുത്തിരിക്കാണ്
ആഹ് പിന്നെ എന്തൊക്കെ ഏ ഞാൻ കഴിച്ചു ഞാനൊരു ഫുഡ്.. സാധാ ചോറും ചിക്കനും അതനെല്ലേ
വെറുഞ്ചോറും കോഴിക്കറിയും വപ്പടം പൊരിച്ചതോ പിന്നെ
പിന്നെ പയറുപ്പേരി
പയറു പേരി ഉം ആയിക്കോട്ടെ ഇവിടെ അയിന് എല്ലാ വെള്ളിയായിച ആണെങ്കിലും സ്പെഷ്യൽ വേണം
ബീഫ് ഉണ്ടാവുലെ എന്തെ പപ്പടേ
പപ്പടം പൊരിച്ചെല്ല കോഴി ബിരിയാണി
ആഹ് എന്നു നിർബന്ധാണ്
ആഹ് അത് മക്കൾക്ക് വാണേ എല്ലാം വെള്ളിയാഴ്ചയും തറവാട്ട് ലൈന ടൈമിലിൽ ഉണ്ടാക്കി ശീലായിറ്റേ വേറെ പോന്നപ്പോളും അത് വാണന്നുള നിർബന്ത ഇപ്പത അങ്ങനാണ് ശീലമായി നമ്മളത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു പ്പല്ലാ വെള്ളിയാഴ്ച്ചും ഇണ്ടാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണം ന്നിള്ള ചിന്ത
ഉം. അതോണ്ട് കടേല് കച്ചോടൊക്കെ ഉഷാറായിട്ട് പോവ്ണ്ട്.
കൊയപ്പൊന്നില്ലല്ലോ?
ഇന്ന് ലീവാണ് ഇന്നിപ്പോൾ ഹാഫ് ലീവലേ.
ഏഹ്.
ഞാ വേറെ യാത്രിലെന് ഞാന്.
ഏ.
നാട്ടിനിന്ന് വേറൊരു ഇത് പോയി അവിടെ പള്ളിയി പോയി അങ്ങനെ ജേഷ്ഠന്റെവ്ടെ പോയി അവിടെന്നെർങ്ങിനെ ഒര് ഒരോ രോ. വീട്ടില് കേറി ഇറങ്ങാണ്.
അങ്ങനെ അങ്ങനെ സന്നർശനം.
ഉം സന്ദർശനം.
പിന്നെന്തൊക്കെയാ?
പിന്നെന്തൊക്കെ.
ഇല്ലാ അന്റെ കട റോഡിന്റെ വക്കിനല്ലേ?
റോഡിന്റെ വക്ക്നെ അല്ല.
ആഹ് ഉള്ളോട്ടേരിയെക്കെകാരൊ.
ഉം ഉം ഉം പിന്നെ. എന്താ പറണെച്ചാല് നിങ്ങളെ ഫാമിലി നിങ്ങളെ ഫാമിലി
ഫാമിലി ഇക്ക വിദേശത്ത്.
ഉം ഉം.
വലിയ മകം പ്ലസ് വണ്ണിന് ചെറിയ കുട്ടി ഒന്നാം ക്ലാസിപഠിക്ക്ണ്.
ഒന്നാം ക്ലാസില്.
കൊഴ്പ്പൊന്നുല്ല അങ്ങനെ പോണ് പ്രശ്നങ്ങളൊന്നില്ല.
ഉം.
പിന്നെന്തൊക്കെയാ?
പിന്നെന്താ പ്രത്യേകിച്ച് ഫുഡൊന്നു ഉണ്ടാക്കാനറില്ല. ഞാന് ഇണ്ടാക്കൂല അതാ നാ പറയാ കരണ് അത് പ്രത്യേച്ച് ഫുഡ് എന്താണ്ടാക്കണോയ്ച്. ഉം ചായ കാച്ചും. അത് മതിയലോ.
അനർക്ക്ന്നലെ.
ആഹ് ന്നാപർഞ്ഞ് ആഹ്
അല്ലാതപ്പൊ എന്തെങ്കിലു പറയണ്ടേ.
ആഹ് പറഞ്ഞോളു പറഞ്ഞോളൂ ഫുഡ്ണ്ടാക്കണായ്ട്ടെന്നെ നമക്ക് കേക്കണ്ടെ അ പഠിച്ചിട്ട് വേണംന്നിട്ടവ്ടപോയിട്ട് ണ്ടാക്കണം വീട്ട് പോയിട്ട്.
ആഹ് എന്നാലെ ഞാന് ചിക്കൻ അല്ല കോഴിക്കടായിലിയ.
ആഹ് അതാണ്ന്ന് വീട്ടില് വീട്ടില്ന്നതാണ്.
ഏ കോഴികടായ്യാ ന്നത്ണ്ടാക്കണെ ഞങ്ങളെ ഞങ്ങളെ നാട്ടിലെങ്ങനെ ണ്ടാക്കണ്ന്ന് പറഞ്ഞെരാ.
ആഹ് ആയിക്കോ
അതായത് വല്ല്യുളളി. ചെറ്താക്കി അരിയ ചെറ്താക്കി അരിഞ്ഞ് വെക്ക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ത ഇം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമൊളക്.
ആഹ്.
ഇത് ചതച്ച് വെക്ക അത് വേറെ മാറ്റി വെക്ക അതേമായ്രി തക്കാളി അതും കുറച്ചെട്ത്ത്. അതും അരിഞ് ചെറ്താക്കി അരിഞ്ഞ് അതും മാറ്റിവെക്ക
ഉം.
പിന്നയ്ക്ക് വേണ്ട പൊടികള് മഞ്ഞപ്പൊടി മുളക്പൊടി ഉം. പിന്നേ. പിന്നെ കുര്മൊളക്. ഒക്കെ അത് മാറ്റിക്ക പിന്നെ ഒരു പാത വെളിച്ചെണ്ണ വെച്ചിട്ട് എന്നിട്ട് ഈ ഉള്ളീട
ഉം
ആദ്യ ഉള്ളിയിട്ടിട്ട് പിന്നെ അതൊരു വയന്ന് വരുമ്പോ കുറച്ച് കഴിയുമ്പോ പിന്നെന്താ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചതച്ചച്ചരവസ്യമ്മള ആ ചതിച്ച വെച്ച സാധനം അയിക്കിടുക എന്നിട്ട് ഒരു പച്ചമണം മാറിയതിന് ശേഷം ഈ തക്കാളിയും കൂടിയും അയിക്കിടുക
ആഹ്
എന്നിട്ട് അതും വെന്ത് ഒരുവിധം വേവായതിന് ശേഷം അയ്ക്ക് എന്താ നമ്മള് ചിക്കൻ നമ്മൾ ആദ്യം ഇതാക്കി വെക്കണം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ ചതച്ച് വെച്ച സാധനം കൂടി കൂട്ടിക്കാണ്ട് കുറച്ചു നേരം അതിൽ പിടിക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് പിടിക്കാൻ വെച്ചിട്ട് പിന്നെ ഇത് നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടാക്കി വെക്കണം അത് ഞാൻതി ഇത് ഞാൻ മറന്ന് പോയത
ഉം
എന്നിട്ട് പിന്നെ ഈ ഇത് ഒരുവിധം വയന്ന് വരൂലെ ആ വയന്ന് വരുമ്പം ഈ പൊരിച്ചകോഴി നമ്മള് അതായത് ഈ കുരു കുരുമുളകും മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക്
ഉം
ഈ കോഴി അതും അതിന്റെ ഈ പച്ചമണം മാറിയിട്ട് ഈ കോഴിട്ട് കൊടുക്കുക ഈ കോഴിട്ടതിന് ശേഷം അത് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് അതിക്ക് നമ്മള് ആ സോസിൻ്റെ തക്കാളിന്റെ പേസ്റ്റ്
ആഹ് ആഹ് സോസയാ ആഹ്
ആഹ്
എ എവിടെ സോസാണ പേസ്റ്റ
അത് ഇതി കൊടുക്ക കുറച്ചിട്ട് കൊടുക്ക മറ്റത്
ഉം ഉം
ആഹ് ആഹ് ആഹ് ആ അവര് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് നമ്മുള് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ച് വെച്ചിട്ടുണ്ടാവും അത് നമ്മള് ലാസ്റ്റ് ഇതീക്ക് ഇട്ട് കൊടുക്കുക എന്നിട് എളക്കുക എടക്കൊന്ന് മൂടിവെക്കുക ക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞട്ട് തുറക്കണം നല്ല രസത്തില് തിന്ന ചോറിന്റെ കൂടെയൊ ബിരിയാണിയുടെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിന്റെ കൂടെയും നിന്നാം അങ്ങനെയൊക്കെ ഉണ്ടാക്കല്
അങ്ങനെയൊക്കെ ഉണ്ടാക്കലല്ലേ
ഉം പെണ്ണ്ങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കാണ്ടോ
ആഹ്
എന്താ
അപ്പൊ എന്നിണ്ടാക്കിയത് പിന്നെ നമ്മൾ പോയി നോക്കിട്ട് ഇപ്പ അതിന്റെ ടേസ്റ്റ് വേണ്ടേ നിങ്ങൾക്ക് അതിന്റെ സാമ്പിളങ്ങട്ട് അയച്ചരേണ്ടിവരും എന്നിട്ട് അത് ഇതുവയ്റ്റെന്താ മാറ്റുന്നുണ്ട് തക്കാളി സോസ തന്നെല്ലപ്പ അവിടോയിച്ചനത്
ആഹ് തക്കാളി ആദ്യം ഫസ്റ്റ് ഞാ അരിഞ്ഞ് വെച്ചില്ലേ ആഹ് ആഹ് സോസ് തന്നെ സോസനയ്ക്കു പയ
ആഹ് അതല്ല ഉം
ആ മഴപ്പം കുറവാലേ എന്താ ചെയ്യാം
ഏഹ്
മഴ കുറവാലേന്ന്
മഴ കൊറവാണ് മഴൊന്ന് ചാറിന്നു ഇവടെ പള്ളി പോണേന്റെ മുന്നേ ചെറുതായിട്ട്
ആഹ് കൊറച്ച് ആഹ് ഇവിടെണ്ടാരുന്നു കൊറച്ച് മുമ്പ് നല്ല മഴ പെയ്തിരുന്നു
ഉം ആഹ് ഞാൻ നാട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ
ആഹ് അപ്പുറത്തേക്ക്ല്ലേ ഉം
അവിടെം മഴയില്ല
ഉം അല്ലെങ്കിലും മഴ കമ്മിയാ ഈ ടൈമിലൊക്കെ ആകുമ്പ നല്ല വെള്ളപ്പൊക്കം ഇണ്ടാകണ ടൈമല്ലേ
അതന്നെയാ കൊറവാണ് ഇനി എന്താ കണ്ട്ക്കണ അറിയില്ല ഇനി പഠച്ച തമ്പുരാൻ ഒന്നായി തെരേകാലം അപ്പൊ എല്ലാരും സ്വീപ്പാവും അപ്പൊ ആളുകൾ മതീന്നറയും ഇപ്പൊ വ ഹിമാലയലെയ്ത്ത് ഇങ്ങനെ പറയ്ണ്ട് അതെന്നെയാണ് ഇപ്പതുവരെ ചൂടെയ്നല്ലേ
ആവ ആഹ് ചൂട് ചൂടുപ്പ കൊല്ലംകൂടും ആഹ് ചൂടും കൊല്ലം കൂടും തോറും കൂടി കൂടി കൂടി വര്യാണല്ലോ
ആഹ് അതന്നെ
ഈ കൊല്ലത്തില് നല്ല ചൂട്ന്നല്ല അടുത്ത കൊല്ലം ഇതിലേറെ ചൂടുണ്ടാവല്ലോ ഓരോ കൊല്ലത്തിലും ചൂട് കൂടി കൂടി കൂടി വരും ഉം
അങ്ങനെ അതന്നെ നിങ്ങളെ വീടില് സ്വന്തം കിണറും കാര്യൊക്കെണ്ടോ
ഹലോ ഏഹ് ആരെ
കുടുംബക്കാരായിട്ടൊന്നും വിനോദയാത്ര പോവലിലേശിയെ ആഹ് എവിടെ
വിനോദയാത്ര വീട്ടില് ഉം ഉം അതുണ്ട് അത്ക്ക് ഇപ്പൊ അതാലില്ല ഇപ്പവടെ ഉമ്മാക്ക് സുഖ ഇല്ലാത്തോണ്ടിങ്ങനെ വൈഫ് അവിടെത്തന്നെ വീട്ടിതന്നെ ഉം ഇല്ല വീട്ടില് ഉമ്മ ഞാന് വൈഫ് ആഹ് മക്കള് ആഹ്
മ്
പിന്നെ പിന്നെ പെങ്ങള് ഇണ്ട് പെങ്ങളെ കെട്ടിച്ചയച്ചേക്കണു അവർക്ക് രണ്ട് കുട്ടികള്
ആഹ് മക്കള് ചെറിയ കുട്ടിയളാ
ആഹ്
ഉം പെൺകുട്ടി ആൺകുട്ടിയൊക്കെണ്ടോ
ഉം ആങ്കുട്ടിം പെങ്കുട്ടിം
ഒക്കെ ചെറുതാ
ആഹ് രണ് ഏഹ് യു കെ ജി ഒരാള് അംഗണവാടി
ഉം അങ്കണവാടി ഇപ്പം പോലെടങ്ങിട്ടുണ്ടാവുള്ളേക്കാരോ
ആഹ്
ഉം ആഹ് അംഗണവാടിക്ക് പോമ്പം മടിയൊന്നു ഇല്ലാല്ലോ
ഇല്ല ഇല്ലല്ല ഇല്ല
ഉം ആഹ് അങ്ങനെയാണ്
ആഹ്
പിന്നെന്തെക്കെയ
പിന്നെന്താ
എന്തെ ആഹ് ആഹ് അങ്ങനെ അങ്ങനെ കൊറച്ച്കാണിച്ച് അങ്ങനെ പെയ്താ മതി
ഉം
കൊറച്ചീശെ കൊറച്ചീശെ പെയ്ത് കിട്ടിയാലും അടുത്ത വർഷത്തിന് വെള്ളം വേണന്നുണ്ടെങ്കി ഇപ്പം മഴ പെയ്യണേ
അതന്നെ അതന്നെ ഇങ്ങൾക്ക് കിണറാണോ ഞങ്ങൾക്ക് പൈപ്പ് വെള്ളവാ
ഏഹ് എൻക്കിവടെ കിണറഴിച്ചാൽ ഇൻ ഞങ്ങക്കായിട്ടുള്ള കിണറല്ല അഞ്ചു വീട്ടാർക്കും കൂടി ഒരു കിണറാ.
ആഹ്
എളയച്ചന് മൂത്തച്ഛന് ആ എളയേച്ചി മൂത്തേച്ചി എല്ലാ ആഹ് ഞങ്ങൾ എല്ലാവർക്കും കൂടി തറവാട്ടിലൊരു കിണറ്
ഒരു കിണറാപ്പം
ആ കെണറ് ആ പാടത്തിന്റെ വക്കിനായിട്ടാ വീടുകള്
ആഹ്
പ്പാ കിണറ്റില് എല്ല എല്ലാർക്കും വളരെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല്യ പിന്നെ വ ഓ കെണറൊന്നും ഇതാക്കിയില്ല. അടുത്തടുത്ത് വീടായോണ്ടേ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒറ്റൊക് നിക്കുമ്പോം പേടി ക്കാനൊന്നില്ല പ്രശ്ണങ്ങളൊന്നില്ല ഉം. അങ്ങനൊക്കെ ഒപ്പിച്ച് ഒപ്പിച്ച് പോകുന്നു.
പുതിയെ ഗവൺമെന്റ് വന്നിന്റെ ശേഷോള്ളെ കെ സ ആർ ടി യാത്ര
ആഹ് ചെയ്തിട്ടില്ല.
ഉപയോഗിച്ച?
ഇല്ല ഇല്ല ഇല്ല ഒടുക്കും പോയിട്ടില്ലേ ഞാനെ ആഹ്. നല്ല അഭിപ്രായന്ന് പറഞ്ഞേട്ട് ഞാൻ ഇതുവരെ എവ്ടുക്കും പുറത്ത് പോയിട്ടില്ല.
മാ.
പുറത്ത് പോവാ പറഞ്ഞാ അങ്ങനൊന്നും വരില്ല അതുകൊണ്ട് പിച്ചാത് ത്രീരാ പോണോ പോണ്ടേയോ ഉം. ന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം.
ആഹ് ഓക്കെ. ഉ